ഹലോ
ഹലോ ഹലോ
കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട്
എന്തൊക്കെ വർത്താനം പരിപാടി ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിപ്പോ വെറുതെ ഇരിക്ക നിങ്ങളോ
ഞാന് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെരിക്ക ഇനി ഫുഡ് കഴിക്കണം
അതെയോ ഭക്ഷണൊക്കെ ആയോ
ഓഹ് ഭക്ഷണൊക്കെ നേരത്തെ ആവും
ഏഹ് എന്താണ്ടാ
അവിടെ മഴ ഇണ്ടോ
ആഹ് ഇവിടെ ഇപ്പ രണ്ടിസായിട്ട് ഫുള്ള് മഴ തന്നെ മഴ ഇങ്ങനെ നല്ലോണം ഇല്ല മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യൂ പിന്നേം നിക്കും പിന്നേം പെയ്യും മൂടിയിട്ടുള്ള കാലാവസ്ഥയാ അവിടെ എന്താ
ഇവിടെയും രണ്ട് ദിവസായിട്ട് ഇപ്പ മഴ അതാണ് മറ്റേത് ആദ്യക്കെ മഴ കുറവേരുന്നു
അതെയൊ
ഇപ്പൊ തുണികളൊന്നും ഉണങ്ങാതായി മഴന്നായിട്ട്
ആഹ് ഇവിടെ അങ്ങനെ തന്നെ ഡ്രസ്സൊക്കെ നമ്മൾ പുറത്താറിടുമ്പോ വെയിലുണ്ടല്ലേ അല്ലെ ഒരു ആ സ്മെ മണൊക്കെ പോവുള്ളൂ അങ്ങനെ അകത്തൊ ക്കെ ഇങ്ങനെ ആക്കുമ്പോ ആ മണൊന്നും പോവില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ നമ്മള് മഴ പെയ്യുമ്പോ പുറത്ത് നമ്മള് വെയില് വരുമ്പോ പുറത്ത് ഡ്രെസ്സാറിടുമ്പോ
ഇപ്പൊ റൂമില് അയല് കെട്ടിട്ട് ഐമേല് ഇടാണ് ഫാന് കൊണ്ട് ഉണങ്ങട്ടെന്ന് വിചാരിച്ചിട്ട് എന്നി ട്ടും ഉണങ്ങുന്നില്ല മഴ ഇങ്ങനെ തണുപ്പ് തട്ടി തണുപ്പ് തട്ടി
അതായത് വെയിലിപ്പ അങ്ങനെ കിട്ടാനില്ലല്ലേ നമ്മളിപ്പോ വെയില് വന്നാലും നമ്മളത് നോക്കി നിക്കണം അകത്തൊക്കെ പോയാ പിന്നെ മഴ പെയ്താലും അറിയൂലല്ലോ
ആഹ് പാടത്ത് ഇപ്പൊ വള്ളം വെള്ളം നറഞ്ഞ് പടത്തൊക്കെ വെള്ളം നറഞ്ഞ്
ആഹ് അവ്ടെ പാടേക്കെണ്ടാേ?
ഇബ്ടെ പാടണ്ട് അവ്ടെണ്ടോ?
ഇല്ല ഇല്ല ഇവ്ടെ അട്ത്തങ്ങനെ പാടൊന്നുല്ലാ ഇവ്ടെ കൊറച്ച് അങ്ങോട്ട് പോയാ മലകളൊക്കെണ്ട്ട്ടോ
ആഹ് ഇവ്ടെ വീടിന്റെ അട്ത്തന്നെ പാടൊക്കെണ്ട് പാടത്ത്ന്ന് മീനൊക്കെ പിടിക്കും ആ മീന് ഉം മീന് കറി വെച്ച് ന്നാ നല്ലോണം വള്ളം കേറും പാടത്ത്ങ്ങനെ വള്ളം നറഞ്ഞിരിക്കും
ആഹ് നിങ്ങളെ വീട്ടിലൊക്കെ വള്ളം കേറാറ്ണ്ടോ
ഓഹ് വീട്ട്ലൊക്കെ വള്ളം കേറും
അതെയൊ മയക്കാലാവുമ്പോക്ക് ല്ലേ അതെയോ നല്ല രസായിരിക്കുലേ ഈ മഴ സമയത്തൊക്കെ അവിടെയൊക്കെ പോവാന്
നല്ല രസാണ് പാടത്ത് കൂടെങ്ങെനെ പോവാനൊക്കെ
ഉം പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ആണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ എല്ലരുംങ്ങനെ റീലൊ ക്കെട്ന്നെ കാണാ അങ്ങൻത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ എട്ക്ക്ന്നെ
പച്ചപ്പ് നിറഞ്ഞ പാടം നല്ല പൊഴകള് താേ ട് അങ്ങനക്കെള്ളൊര് ഒരു സ്ഥലത്തിന്റെ നടൂലാണ്
ന്ന് വെയ്ല്ള്ളട്ടോ
വീട്ള്ളത്
ആഹ് അപ്പ നമ്ക്ക് നമ്മളൊക്കെ ഇവിടെ അവർക്കും ആഹ് നമ്മളെവ്ടെ അട്ത്തൊന്നും അങ്ങൻത്തെ സ്ഥലങ്ങളിലൊന്നും ഇല്ല അപ്പൊ ഞമ്മക്ക് പോണെങ്കി കൊർച്ച് പോണം ദൂരാണ് അങ്ങൻത്തെ സ്ഥലങ്ങളൊക്കെള്ളെ
ആഹ് കാെളത്ത്ല്ള്ള മീനും പാടത്ത്ള്ള മീനൊക്കെ കയ്ച്ച്ക്ക്ണോ
ഇല്ലഇല്ല
അ നല്ല രസാണ് അത് കയ്ക്കാന്
ഏപ് നിങ്ങള് നിങ്ങക്ക് അവിട്ന്നന്നെ കിട്ടുലേ
അവ്ട്ന്നന്നെ മീന് വലട്ട് പിട്ച്ച് ഞമ്മള് എണ്ണാ നമ്മള് ഫ്രഷായ്ട്ട് കയ്കി വൃത്തിയാക്കി ആഹ് വൃത്തിയാക്കാനൊക്കെ കൊർച്ച് ഏഹ് പണിയ്ണ്ട് ഒര് കൊഴ്പ്പ്ള്ള മീനാവും അത്
അല്ലാണ്ട് ഇപ്പ പോയാ നമുക്ക് പിടിക്കുന്ന മീനെയല്ലായിരിക്കുംല്ലേ കി
അല്ല. ഏയ് വേറൊരു ടൈപ്പ് ഒരു ഒരു മീനാണ്. അപ്പൊ
എങ്ങനെ രുചിയക്കെ?
നല്ല ടേസ്റ്റ് ആണ്. അത് തിന്നാത്തവർക്ക് അത്ര ഇഷ്ട ഇഷ്ടപ്പെടൂല. അല്ലാത്തവർക്ക് തിന്ന് ശീലായവർക്ക് നല്ല ടേസ്റ്റാണ്.
അതെ നമ്മള് ഇവിട അങ്ങനത്തെ സ്ഥലങ്ങളൾ ഇല്ലാത്ത കൊണ്ട് നമ്മൾ അങ്ങനത്ത മീനൊന്നും കഴിക്കില്ല നമ്മള് ഈ കടേന്ന് വാങ്ങി റ്റുള്ള മീന്.
ആ അതെ അതെ.
നിങ്ങക്ക് അതുകൊണ്ട് ബോറ ടിക്കലൊന്നും ഉണ്ടാവില്ല അല്ലെ സമയം പോകാനങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അടുത്തുള്ളോണ്ട്.
മീന് പിടിച്ചിട്ടും അങ്ങനെ സമയം കഴിക്കും. മീന പിന്നെ അത് തിന്നാനുണ്ടാകും പൊറത്തൊന്നും മീൻ വാങ്ങലില്ല. കൊളത്തന്നൊക്ക കൊളത്തുന്ന് തന്ന ഞങ്ങ എപ്പളും അലക്കല്.
അതെ പെട്ടെന്നും കയ്യേല്ലോ.
ആ പെട്ടെന്ന് തന്നെ കൊലത്ത്ന്ന് അൽക്കിയ കയ്യും. പിന്നെ പായ് പൊതപ്പ് വല്യ വല്യ പൊതപ്പുകളൊക്കെ ആ കൊളത്തിലായത് കൊണ്ട് നമ്മക്ക് വേഗം അലക്കാനക്കെ ഇഷ്ടാണ്.
അതെ ഭക്ഷണം കയിച്ചോ?
ഭക്ഷണം കയിക്കാ പോകുന്നേ ഉള്ളൂ നിങ്ങള് കയിച്ചാ?
ഇല്ല കയിച്ചില്ല. ഇവിടെ സമയാവുന്നൊള്ളു എന്ത് സ്പെഷ്യല് ഉണ്ടാക്കിയേ?
സ്പെഷ്യൽ എന്താ? നമ്മള് പിന്ന നാടൻ ഫുഡ് ആണ്.
അതെ നിങ്ങള് പൊറത്തുന്നൊന്നും അങ്ങനെ ഭക്ഷണം പൊറത്ത് പോയിട്ടൊന്നും കഴിക്കാറില്ലേ?
ഇല്ല ഞങ്ങൾ നല്ല നാടൻ ചക്ക വറുത്തത്
അതെ അതും ആ അത് വേറെ തന്നെ രസാണല്ലോ.
ഉം ഒക്കെ നാടൻ നാടൻ ഫുഡ്.
ഉം നമ്മള ഇവിടെ നാട ഭക്ഷണം ഇവിടെ ആര്ക്കും അങ്ങനെ പറ്റൂല. ഇപ്പൊ ഒരു ദിവസം എ ണ്ടാക്കാണെങ്കിൽ പിറ്റേന്ന് പുറത്തത്തെ ഫുഡ് വേണം.
ഓ നിങ്ങളൊക്കെ പൊറത്തത്ത ആൾക്കാരാണല്ലേ?
അതെ അ കത് നമ്മട ശരീരത്തിന് നല്ലതു അല്ല പക്ഷെ നമ്മളത് കഴിച്ചിട്ട്തിന്റെ രുചി അറി യുമ്പോ പിന്നെ നമക്ക് പിന്നേം കഴിക്കാനിങ്ങനെ തോന്നും.
അതെ നമ്മൾ എന്നും നാടൻ ഫുഡും പച്ചക്കറികളും കയിച്ച് കയിച്ച് നമ്മക്ക് പൊറത്തത്തെ ഫുഡ് കഴിക്കാനെ ഏ ഒരുപാട് ഇഷ്ടാണ്. പക്ഷെ
ല്ലതും പച്ചക്കറീക്കെ കഴിക്കുന്നത്. നിങ്ങള് വീട്ടില് കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ?
ഓ ഞ ഞങ്ങള് വീട്ടില് കൃഷിയൊക്കെ ഒണ്ട്. എല്ലാ കൃഷീ ഉണ്ട്. നിങ്ങള അവിടെണ്ടോ?
അ എങ്ങനെ?
ഹലോ?
ഹലോ?
ആഹ് അവ്ടെ കൃഷിയൊക്കെ ചെയ്യാറ്ണ്ടോ?
ആഹ് മ്മള് ഇപ്പൊക്കെ ചെയ്യൽല്ല വേനൽ ക്കാലൊക്കെ ആവുമ്പോ കൃഷി ചെയ്യല്ണ്ട് ഇപ്പം മഴയാ താേണ്ടെന്നെ കൃഷി ചെയ്താലും അത് മിറ്റത്തെർങ്ങി അത് നോക്കി നട്ക്കണല്ലോ
ആ
അപ്പോയി
നമ്മള് ഇവിടെ നെല്ല് കൃഷി ചെയ്യും.
ആ
ആ നെല്ലന്നെ നമ്മള് കുത്തി ചോറാക്കി കഞ്ഞീന്റെ അരിയാക്കി. അവിലാക്കി.
അതെയോ?
ആ മൊത്തത്തിലൊരു ഇല്ല ഒക്കെ നമ്മള വീട്ടി തന്നെ നമ്മള് ചെയ്യും
പച്ചക്കറിയൊക്കെ നിങ്ങള് കൃഷി ചെയ്യല്ണ്ടോ?
പച്ചക്കറി കൃഷി ചെയ്യും പച്ചക്കറീ കുമ്പളം പിന്നെ മത്തന് വൈതനങ്ങ വെണ്ടക്ക എല്ലാ കൃഷിയുണ്ട് ഇപ്പം മഴായാല് പച്ചക്കറി കൃഷ്യാള് കൊറവാണ് മഴായാ ചീഞ്ഞ് പോവൂലേ അങ്ങൻത്തെ കൃഷികളാ ആഹ് പൂളൊക്കെ മഴ ആവുമ്പോത്ത്ന് നമ്മള് പറിക്കാനാവും
ആഹ് ആഹ് ചെടികളൊക്കെണ്ടോ വീട്ട്ല്
ഒര്പാട് ചെടികള്ണ്ട് ഇങ്ങളെ വീട്ട്ല് ചെടികള്ണ്ടാേ
ഇല്ല ഇല്ല ഇവടെ ചെടിം നമ്മളിപ്പോ ചെടി ഇങ്ങനെ ഇണ്ടാക്കുമ്പോ ഒര് വ ട്ടം അതെന്തിലും നശ്‌ച്ച് പോയാ പിന്നെ നമുക്ക് അയ്നോട് താല്പര്യണ്ടാവ്‌ലല്ലോ ഏഹ് നമ്മളാെര് ചെടിണ്ടാ ക്കല്ണ്ട് അങ്ങനെ പോയി പോവുമ്പോ പിന്നെ നമ്മളയ്നെ നോക്കാ നട്ക്കെല്ലാ
ആഹ് നമ്മള് ഓഹ് എല്ലാരും കൂടി നോക്കൂ ചെടികള്ഷ് ഇഷ്ടം പോലെ പൂക്കളും ഇഷ്ടം പോലെ പിന്നെ നമ്മളെ മൊളക് ചെടില്ലേ മൊളക്
ആഹ് ആഹ് ആഹ്
മൊളക് അപ്പച്ചീന മൊളക് മറ്റേ മൊളക് പച്ച മൊള ക് അങ്ങൻത്താേരാേ മൊളക് കളൊക്കെ ഒരു
ചെടികളൊക്കെ ഇണ്ടായാൽ കാണാൻ തന്നെ വീടിന് ഭയങ്കര ഒരു ഭംഗിയാണല്ലോ.
ഒരു പച്ചപ്പ് നിറഞ്ഞ വീട് അന്തരീക്ഷം ഒരു ഒരു രസാണല്ലോ
അതെ അതെ അങ്ങ ഇപ്പൊ പൊതുവെ എല്ലരും ചെടിയൊക്കെ കൃഷിയൊക്കെ ചെയ്ത പൊതുവെ കൊറവാ
കൊറവാണ്.
ഇപ്പ ആരും എ ഇപ്പൊ ഇപ്പം എല്ലോം പൊറത്തുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നൊണ്ട് ആരും ഇപ്പ അങ്ങനെ വീട്ടിലൊന്നും ഉണ്ടാക്കല് കൊറവാ പക്ഷെ അത് ഏറ്റവും നല്ല വീട്ടില് ഇണ്ടാക്കി കാണാനും നല്ല രസാണ് അത് കഴിക്കാനും നല്ല നല്ല സാധനം കഴിക്കാല്ലോ നമുക്ക്
മ്ഹ് പണ്ടത്തെ ആ ഒരു രീതിയാണെ നമ്മള് ഇപ്പളും ഏഹ് ഉം കൈമാറി വരുന്നത്.
അതെ ആഹ്.
അതുകൊണ്ട് ഒരുപാട് രോഗങ്ങളൊന്നും ഉണ്ടാവൂലാന്ന് പറയും
ആഹ് ആഹ് അതാണ് ഏറ്റവും നല്ല
മ്ഹ്
നിങ്ങന്നാണോ വീട്ടിലെല്ലാം ചെയ്യല് പണിയൊക്കെ എടുക്കല്
എങ്ങനെ
നിങ്ങളാണോ വീട്ടില് പണിയൊക്കെ എടുക്കല്
ഏയ് ഞാൻ ഒരു പണിയും എടുക്കൂല ഇവിട ഉം ഇഷ്ടം പോലെ ആൾക്കാരും പണിയെടുക്കാനൊക്കെ ഉണ്ടല്ലോ അത് നെല്ല് കൃഷിയൊക്കെ അല്ലേ അപ്പൊ കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് പണിക്കാര് ഇഷ്ടം പോലെ ഉണ്ടാകും. നമ്മളിങ്ങനെ കൈ ഇരിക്കും ചോറ് തിന്നാൻ നേരത്ത് ഓരു വിളിക്കും.
അതെയൊ
ഉം പണിക്കാർക്കൊക്കെ ഇതേപോലെ ഫുഡ് ഓര് ഏഹ് ഭക്ഷണം അവര് ഇണ്ടാക്കും
ഹ ആഹ് ആഹ് ആഹ് കുട്ടികളൊന്നും ഇല്ലേ
ഉം ആർക്ക്
ഇങ്ങക്ക്.
ഇല്ലില്ല.
അതെയാ.
മ്ഹ് മ്ഹ് ഞമ്മളിങ്ങനെ അതെ.
അതെയോ ഞാനിപ്പൊ പഠിക്കാണ് ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു.
ഡിഗ്രി കയിഞ്ഞോ?
ഇപ്പൊ ലീവാണല്ലോ അപ്പൊ ഇപ്പൊ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എന്തെ ഇല്ല ഇല്ല എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായ നമ്മക്ക്. ആഹ് നമ്മക്ക് നമ്മളടുത്ത് പൈസ എടുക്കാണ്ടെങ്കി നമുക്ക് വേറൊരാളോട് ചോയിക്കേണ്ട ആവശ്യല്ലല്ലോ.
അതെ ഒറ്റക്കാല് മേല് നിക്കണം നമ്മള് നമ്മളെ കല്യാണം കഴിഞ്ഞാലും ഭർ ഒരു അടിമായി അല്ലെങ്കി ഭർത്താവിന്റെ കയ്ന്ന് നമ്മള് ചോയിക്കാൻ പാടില്ല ശരിക്ക്
അയിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ എല്ലാത്തിനും. പൈസ ഇല്ലാണ്ട് ഒന്നും നട എല്ലാ സാധനത്തിലായാലും എന്തിനും നല്ല വെല ആണല്ലോ.
ആഹ് പൈസ വെല എല്ലത്തിനും കൂടിലേ അപ്പൊ അമ്മള് ഉം പഠിച്ചോണ്ടിരിക്ക എപ്പഴും പഠിക്ക. പിന്നെ കല്യാണൊക്കെ പിന്നെ എപ്പളെങ്കിലും ഒക്കെ കഴിച്ചാ മതി വയസാം കാല
ആഹ് നമ്മള് ഒരു സ്വന്തം കാലില് നിക്കാൻ തോന്നുമ്പോ മതിയല്ലോ കല്യാണൊക്കെ.
ആഹ് മതി ആഹ് ആഹ് പൂതിയാവുമ്പോ കല്യാണം കഴിച്ചാ മ
പണ്ടൊക്കെ പ്ലസ്ടു കഴിയേ കല്ല്യാണം കഴിക്കല്. ഇപ്പോ അങ്ങനെയൊക്കെ പൊതുവേ കൊറവാണ്. ഇപ്പൊ എല്ലർക്കും ഇപ്പ എല്ലാർക്കും തന്നെ ഒരു ബോധണ്ട് ജോലി വേണന്നൊക്കെ.
അങ്ങനെ കല്യാണം കയിക്കാനൊന്നും നമ്മള് സമ്മയ്ച്ച് കൊടുക്കൂല.
അതാ ഏറ്റവും നല്ല അയില് വല്യ കല്യാണം കഴിച്ച് ഇങ്ങനെ അവിടുത്ത വീട്ടില് പണിയെടുക്കുന്ന അങ്ങനെ വല്യ. കാര്യല്ലല്ലോ എപ്പളും കഴിക്കാലോ.
ഉം നമ്മള നമ്മളെ കാല്മ്മ നിന്ന് നല്ല സ്വന്തായിട്ട് ജോലി വാങ്ങി. നമ്മള് മറ്റുള്ളോര്ക്ക് ശമ്പളം കൊടുത്ത് ഞമ്മക്കൊരു അഭിമാനം വാണ്ടേ. അല്ലാതെ പെട്ടെന്നന്നെ കല്യാണം കൊഴിച്ച് കുട്ടേളായി അങ്ങനെ.
പൈസ ഉണ്ടെങ്കിലേ വെല ണ്ടാവുള്ളൂ.
അതെ. നിങ്ങള്പറഞ്ഞതാണ് ശരി എന്നാ ശരി.